ഹലോ
ഹലോ ആ ഹസ്ബൻഡ് പോയിന്നാ പറഞ്ഞേ
ആഹ ഹസ്ബൻഡ് പോയി
ആഹ് ആഹ് എന്താ ചെയ്യുന്നേ കടെലാ
കടെല് ഗ്ലാസും കടെലാ ആ ഇമ്മണ്ട് ആഹ് ഇമ്മയുണ്ട് ഉപ്പണ്ട് ഉപ്പിം ജോലിക്ക് പോയതാ കൂലിപ്പണിയ്ക്കാണ്ട്. ഹസ്ബൻഡ് ആഹ രണ്ട് പെങ്ങന്മാര്ണ്ട് രണ്ട് പെങ്ങന്മാരൊ കല്യാണം കഴിച്ചതാ വലൃ ആഹ് ഒരു മോനേ ഉള്ളൂ വലിയത് മോന് പിന്നെ രണ്ട് അനിയത്തൃളളും വലിയ അനിയത്തി ക്ക് മൂന്ന് കുട്ടൃളും രണ്ടാമത്തെ രണ്ട് കുട്ടിയളും
ആഹ് ആഹ് ആഹ് രണ്ടാളിം കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പോ വി വീടെന്നു വണ്ട ഇങ്ങക്ക് തന്നെയാണ് ഈ വീട്.
വീട് പണി തുടങ്ങാണ്പ്പേ വീട് പണിയിലാണ് ഇത് പഴയ വീടല്ലേ ആഹ് ഇല്ല ഇന്ന് പണിക്കാറില്ല ഒല് തേപ്പിന്റെ തേപ്പാണ് ഇപ്പോ ഓലെ ഫേം ആ വീടിന്റെ ഈ വീട് പകുതി പൊളിച്ച്ണ് അടുക്കള പൊളിച്ച് ഒരു റൂമും പൊളിച്ചു അതൊക്കെയാണ് ഇപ്പം ഇതെ ത്താണ് ഇപ്പോ അടുക്കളൊക്കെ ആ മഴയത്ത് അതിന്റേതായ ചെറിയ ബുദ്ധിമുട്ട്
ആ അതെന്നെ ഇന്നാലും തേപ്പക്കെ എത്തിയില്ലേ ഇന്നാലും ഇനിയിപ്പോ കൊറച്ചുകൂടിയെക്കെ ഇണ്ട്ല്ലേ.
ആ ഇഞ്ഞ് കെറച്ചുടി ഒക്കെ ഇണ്ട്
തേപ്പ് കഴിഞ്ഞിട്ടാണ് വീട് പണിന്റെ സ്റ്റേജ് തെടങ്ങ അത് വരേ വല്യ വല്യ പണികളാ ഇഞ്ഞണ് കാണാത്ത പണി വരാ
കാണാത്ത പൈസൊക്ക് ഭയങ്കര ചെലവും
ഔ പറയാല്ല പൈസ എത്ര തേച്ചാലും തകയൂ തകയൂല ഉം ഇപ്പൊ ഞാന് താമസായിട്ട് ആ വീടു പണി ഇപ്പോ രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടര വർഷം ആകാനാവ്ണ് താമസയിട് പിന്നെ അനിയത്തിക്ക് വിട്പണിയണ് ഓളിപ്പോ ഈ പിന്നെ തേപ്പ് കഴിഞ്ഞാ ഈ ഒര് ആവസ്ഥയിൽ ഇങ്ങനെ നിക്ക ഞ്ഞ് അസ അടി ആഹ് അടിയിടാന് ടൈല് ആറക്കിണ് പക്ഷേ പൈസന്റെ ഇതന്നെ എത്രറെണ്ടായിട്ടും തെകയിണില്ലറിയാണോള്ളേ അതന്നെ നാട്ട് നയിക്ക്ണ ആൾക്കാർ
എല്ലത്തിനും വേല കൂടിന്
ആഹ് ന് ആഹ ടൈലൊക്കെ ടൈലൊക്കെ നല്ല വില അതിന്റെ ടൈയിലൊക്കെ അത്ര അധികം വെലണ്ടാവുല്ല ഇതിപ്പോ ടൈലും എല്ലാ സ്വദത്തിനും വെല കൂടി ആഹ അതന്നെ
അ അതന്നെ ഹസ്ബന്റ് പറഞ്ഞെ ഇനി പെരമെലോന്നും തൊടൂല ഇനി രണ്ട് മൂന്ന് കൊല്ല ഇല്ല ഒന്നും കയിഞ്ഞില്ല തേപ്പ് ഇന്നത്തോട് കൂടി കഴിയേണ്ടതാണ് ഇന്ന് അവർക്ക് മരണം ഇണ്ട്പറഞ്ഞണ്ടേ പണിക്കാര് വന്നീല്ല അല്ല കൂലിന്നെ
കൂലിന്നെല്ലേ
എടത്തേന്നെവുമ്പോ കൂലിയാവുമ്പോ കാണും ചെയ്യാല്ലോ ഉം ചെലവുണ്ട്.
ആഹ് അതന്നെ
ആറാൾക്കാരൊക്കെണ്ട് ഒരു ആറ് ഏഴ് ആൾക്കാരൊക്കെ ഉണ്ട് ഒരു പണിക്ക്.
ചെിലവ് ഒരു പത്ത് ആ പതിനൊന്നണി നേരത്തില് ചോറ് കൊടു
ആഹ പതിനൊന്ന് മണിക്ക് പതിനൊന്നര ആവുമ്പോ ചോറെടുക്കും. പിന്നെ പണിയെടുക്കല്ലേച്ങ്ങാണ്ട് ഞങ്ങള് എട്ടര ആവുമ്പോ ആഹ് എട്ടരാവവുമ്പോ ചായടുക്കലുണ്ട്. ഉം ച പണിയെടുക്കല്ലേ വിചാരിച്ചു ചായ കൊടുക്കും. ചെറുകടി മതിന്നൊക്കെ പറയലുണ്ട് പക്ഷേങ്ങള് ദോശ ങ്ങ്ങള് ഓട്ടട അങ്ങ ഇ കൊടുത്ത ആയിറ്റള്പെന്നും എന്നെന്നും വരൂലല്ലോച് ങ്ങാണ്ട് ആ കാണുമ്പോ കെതിടല്ലേ നല്ലോം പണിടുക്കണ പണിക്ക്. പണിക്കാരും ആണ് ആഹ് ഓൽ കൊരു പ്രത്യേക ഇന്ത്ല്ല കരം ആഹ് നാട്ടില് അറീണോലാണ്.
അറിണോലാണ് അതാണ്ടാക മറ്റേ ഞമ്മൾതൊക്കെ ഇന്ദിക്കാരേനി. പിന്നെ തേപ്പിനെ. ആഹ് കരാറെടുത്ത് കാണ്ട് പിന്നൊ ങ്ങള് കാണ്‌ണോടുത്തുവല്ലോട്ടോ
ആഹ് അപ്പൊ പിന്നെ ആവശ്യല്ലേ ഇതിങ്ങനെ ക കണ്ട കാണ്ട്ങ്ങനെ
ആഹ ആ് ആ എന്നാലും നഞമ്മൾ രാവിലത്തെ കരാറാണെങ്കിൽ രാവിലത്തെ ചായം കടി ഞമ്മൾ കൊണ്ട് കൊടുക്കും. പിന്നെ അങ്ങോട്ട് പിന്നെ ഉച്ചക്കക്കും ഒക്കെല്. കൊണ്ട ഓല് വാങ്ങലയ നിഉം ഉം തെറ്റക്കും അങ്ങനെയ അതിന് ഞാ ഇന്റെ ഹസ്ബൻഡ് പോണന്റെ മുന്നേ ആഹ അതാ ചോറ്
കയോ
ഫുഡ്പ്പൊ രാവിലെ ഇഡ്ലിയും സാമ്പാറൊക്കീനെ അത് കൊണ്ട് കൊടുത്ത്. ഇപ്പൊ മീൻണ്ടായിനി ആ ഹ്ആ മീന് മുറിച്ച് ചെമ്മീന് ഒക്കെ മുറിച്ച്ങ്ങനെ അക്ത്ങ്ങനെ കേറ അപ്പളാ ങ്ങള കോളുറ്റെ ഇല്ലല്ല ഞാൻ ഇപ്പം ചോറ് റൈസ്കുക്കർക്ക് ഇറക്കി ഇപ്പ അങ്ങനെ. പണികൾ ഇങ്ങനെ എടുത്തണ്ട്ടുക്കും അത് കുഴപ്പല്ല.
ആഹ്
അത്പ്പം ഫോൺ ചെയ്ത് സഹിക്കുമ്പോ.
ഓരോ ജോലിങ്ങനെ ചെയ്ലേ.
പണിടുക്കൻ ഒരു മൂടാ.
ഉം ആന് ഒറ്റക്കെ അങ്ങനൊക്കുമ്പോ ഒരു കെഥി തേടാണ്. ഫോണ് ണ്ടായ ഒരാള്ണ്ട്ന്ന്ള്ള ഒരിതാണല്ലോ?
ആഹ് അതൊക്കെ തോന്നാണ് ഇവിടെ കൊർച്ചങ്ങട്ടുഇങ്ങട്ടും ആ അതന്നെ
ഇവിടിം അങ്ങനെത്തന്നെ ഞങ്ങൾതൊരു മലന്റെരു നെറൂലാണ് കയറ്റത്താണ്.
ആഹ് ആഹ്
ഈ കയറ്റത്ത് ആരവിടുല്ല അടിയിൽങ്ങനെ എല്ല രവിടുംണ്ട്.
പിന്നം റബ്ബർ തോട്ടത്തിന്റെ അടുത്തെന്നെ വീട്
ആ അവിടെ തന്നെ
ഏഹ് ഉം പിന്നെപ്പോ മറ്റുള്ള ആൾക്കാരതാകുമ്പോ റബ്ബറൊന്നും ഒഴിവാക്കൂലല്ലോ
ആഹ് അല്ല അത് അടീ തളിർത്തതാ
പിന്നെ ഈ മറ്റേ സാനംണ്ടോ ഈ പിന്നെന്താ ഈ കോട്ടരുമാർന്ന സാനണ്ടാവല്ണ്ടോ
ആഹ് അത് നല്ലോണ്ട്. കോട്ടരുമ ഒ ഒച്ചൂണ്ട്. മയക്കാലായാ ഒച്ചും വേനൽക്കാലായാ കോട്ടരുമിം
ആഹ് ആഹ് ആഹ്
ചേരാട്ട്ടീണ്ട് കറുത്ത ആ വല്യ ചേരാട്ട
ഇരിട്ട് പോലേക്കാരല്ലേ ആ സ്ഥലം ഈ റബ്ബറ്ള്ള സ്ഥലം
ആഹ് അങ്ങനൊന്നുല്ല ന്നാലും നല്ല കാ എപ്പ്‌ മഴക്കാലത്ത്
ആഹ് ആഹ് ആഹ് അതന്നെ ആഹ് പിന്നെ വറക്ണ്ടാവും ചുള്ളിക്കൊമ്പൊക്കെങ്ങനെ പൊട്ടിച്ചാടണൊക്കെ വിറക് നല്ല അതന്നെ നല്ലോം കത്തും തോന്നുണ്ണ്ട്ല്ലേ നമ്മളെ വറക്
ആഹ് നല്ലോം കത്തും കണല് കുറവായിരിക്കും അടുപ്പില് വേഗം പാളി പോകും
പച്ചിം കത്
ഞാൻ ചൂട് പച്ച ഉണങ്ങിയന്റെ കൂട്ടത്ത്ക്കൂടെ രണ്ട് മൂന്നണ്ണം വക്കാണേ അങ്ങനെ കത്തു പച്ചൊറ്റക്കത്തൂല അയിതിന്റെ കൂടെ ഉണങ്ങിയത്ങ്ങനെ ഇട്ടൊട്ക്കണം
ആഹ് ആഹ്
ഉം ആഹ്
ഞങ്ങള് അടുപ്പിലെന്നെ തിയ്‌
ഏഹ്
അടുപ്പിലെന്നെ വെക്കില്ല ഏഹ് ഞാ ഞാനും ഫുള്ള് ഗ്യാസാണതാ ചോയ്ക്ക്ണിട്ടോ ഞാൻ റൈസ് കുക്കറ്ലപ്പോ ചോറക്ക്ണേ പിന്നെ ഒക്കെ ഗ്യസ്മ്മെലെന്നാ ആഹ് തീയ്യും ആഹ് അതന്നെ അല്ല ഒറ്റക്കായാലതൊക്കെ നടക്കുള്ളൂ അതാണ് മ്മാരൊക്കണ്ടാവുമ്പൊ പിന്നെ അടുപ്പത്തന്നെ വക്കണ്ടേരും ഉം
ഓലതീലല്ലേക്കാരം ആക്കായാസ് തിന്റെ കടേക്കോവുമ്പോ ചോറും കൊണ്ടാ പോല്
ആഹ് ആഹ് ആഹ്
ചോറും ആഹ് അതോണ്ട് കൊഴ്പ്പല്ല രാ വൈകുന്നേരത്തിന് വേറെണ്ടാക്കണം രാവിലെ കൊണ്ടോണല്ലേ
പ്പൊ വീട് മുഴുവല്യാത്തോണ്ട് വല്ലാതന്നെ പണിണ്ടാവൂല അട്ച്ചലും തൊട്ക്കലൊന്നുണ്ടാവൂല
ഇല്ല അടിച്ചലും തൊടക്കലും വല്ലാതല്ല ന്നാലും രണ്ട് റൂം ഇല്ല സ്ഥലം മതി രണ്ട് റൂമും ഒര് ഹാളും ആഹ് പിന്നെ പാത്രങ്ങള് അതൊക്കെ പൊർത്ത് പോകും പൊർത്തൊരു ഷെഡ് പോലെണ്ടാക്കി അടുക്കള അതെല്ല കൊ കാര്യായ്ട്ട് കൊറേണ്ടാവ
ആഹ് അത്തെന്നെ കാര്യായിട്ട് അടുക്കളന്നെ ഒഴിവാക്കേണ്ടകാ
അടുക്കള ഒയിവാണ്ട അത് അവിടെയാണ് പോകും പിന്നെ കടുക്കലും അതിന് മാത്രം ഇങ്ങട്ട് കേറുള്ളൂ
ക്ഷേ എത്ര ചെറുതായാലും ഞാൻ പറയും ഏത് ഇതിലും നമ്മൾ സ് ജീവിക്കും ആഹ് തോന സ്ഥലോണ്ടായാലും ഉം ഉം സംഭവിക്കണ ഇതന്നെണ്
ഇപ്പം കൊറച്ച്ണ്ട് അത് ശരിയാ
അങ്ങനെ ണ്ടാകാ നമ്മൾ വിചാരിക്കും വലിയ സൗകര്യ ഇപ്പൊ ഏത് വലിയ വീടുണ്ടെങ്കിലും ഔ ഇത് സൗകര്യം ഇല്യാന്നേ പറയുള്ളൂ എവിടെ ചെറുതില് കൊണ്ടയിട്ടാലും നമ്മള് നിക്കാൻ കഴിയും മക്ക്
ഉം ഇപ്പതന്നെ പറയണ് പുതിയ വീട് എടുത്തപ്പോ അങ്ങനെ വേണല്ലേ ഇങ്ങനെ വേണ ഓരോരുത്തരത് കാണുമ്പോ ഓരോ തോന്നലാണല്ലോ അപ് ഇപ്പ നമ്മള് ഈ ചെറിയ വീട്ടിന്ന് പോയതാണ് എന്നിട്ട് മേലം അല്ല അടി മൂന്ന് റൂമും മേലെ റൂമുടു ത്തണ് മേലെ ബാക്കിയൊന്നും എടുത്തില്ല. മേലക്ക് ഒരു റൂമും മാത്രം എടുത്തിട്ടുള്ളൂ അത് വല്യ റൂം ആക്കിയാണ്ട്
ആഹ് ആഹ് അതന്നെ കയ്യുള്ളൂ ഞാനും ഇന്റെ മോൾക്കൊന്നും ഇല്ല താഴന്നെള്ളൂ. രണ്ട് റൂമും ലീവിംങ്ങൊക്കെ ആയിട്ടുള്ള വീടാ
സമാധാനത്തി കഴിഞ്ഞാ മതിയല്ലോ പറയും മേലക്കൊന്നും കുറേ വേണ്ട പറയും.
ഇപ്പ പിന്നെ വരാൻ ആയ് ട്ടൊണ്ടല്ലോ പങ്ങന്മാരൊക്കെ ഉള്ളകൊണ്ടേ
ആഹ് ആഹ് രണ്ട് നാത്തൂമ്മാര് രണ്ട് പെങ്ങന്മാര് വരാന്ണ്ടല്ലേ തറവാടല്ലേ? പിന്നെങ്ങനെ ഇപ്പോ ഇപ്പോ ചെ ചെറിയതാണ് പറഞ്ഞിട്ട് കാര്യയില്ല ഞങ്ങന ആൾക്ക
ആഹ് ഞ്ഞി ഇങ്ങന മ്മ് ഫാമിലി വികസിക്കുവല്ലോ?
ഉം ഫാമിലി അങ്ങന വികസിക്കും ഞാൻ പെറ്റൊളും എന്റെ മോന് തന്നെ ഇപ്പൊ വല്യകുട്ടിക്ക് ഏയ് വയസായി ചെറുതിന് രണ്ടും ആയില്ലേ? ഇനി അടുത്ത കൊല്ലം അങ്ങനെ കൂടുവല്ലോ?
അതന്നെ ഇഞ്ഞി കൂട്വല്ലേ അല്ല പെങ്ങമാരിപ്പോ ഇപ്പ ഞാൻ എന്റെകൂടെ ഞാന് ഞങ്ങള് മൂന്ന് പെങ്ങളും പെങ്ങമാരും ഒരാങ്ങളേം ഞങ്ങക്ക് മാ അപ്പ ഞമ്മള് പെരവരു വരുമ്പൊക്കെ കണക്കാകുവല്ലോ പോവലൊക്കെ ആഹ് ആഹ് ആഹ് അതന്നെ അതന്നെ ഇപ്പ അനിയത്തികള് വരും ഞാൻ പോണോ ഞാൻ തീരെ നിക്കാനൊന്നും പോവൂല്ല അനിയത്തികള് പിന്ന വരും എന്റെ കുട്ടികള് ഒന്ന് പ്ലസ് ടു ആണെ പിന്നെ ഒന്ന് ഏ ആറിലു ആണ് മോന്. രണ്ടാളാണ് ആഹ് അപ്പൊ ആഹ് അതന്നെ. ഇല്ലേ എന്റെ മോക്കൊക്കെ പഠിക്കാണ്ട് പറഞ്ഞിട്ട് പോരൂല അങ്ങനെഇങ്ങനെ എനും വരി ദ് പോരൂല്ല ന്നപോ ക്കു കുറവാണ് പിന്ന മൂപ്പരിവിടെ നാട്ടിലുവാണ് പിന്ന അടുത്തൊന്നും അല്ല തറവാടൊന്നും ഇല്യ.
ആഹ് ആഹ് ആഹ് ആക്കെ കുട്ടികളാക്കി പോണല്ലേ?
ആഹ് ആക്കി പോണെങ്കില് ഇനി ഓല്ക്ക് ഒര്ക്ക് സിരം ഒരാഴ്ചെക്കൊ നിക്ക് ക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഓല്ക്ക് ബദ്ധിമുട്ടല്ലേ ഒരീസോക്കെ നിക്ക് ക്കും ഒരീസോക്കെ നിക്കും പോലും ആഹ് അങ്ങനെ പോകുള്ളൂ.
അങ്ങനെ പോകുള്ളൂ ല്ലേ
ആഹ്
പിന്നെന്താ
ന്നെ നിങ്ങള് വീട്ട്ക്കൊക്കെ പോവലില്ല്യേ
ആഹ് ഞാ പോവ് ല്ണ്ട് ഞാൻ ലീവ്ട്ട്യാപോകും എനിക്ക് ഒ‌രു രണ്ട് അനിയ ആങ്ങളാരും
ഉം
ഒരു ഏട്ടത്തിണ്ട് ഏട്ടത്തിങ്ങളതേ മതിരാണ് എപ്പളെലൊക്കെ വെരുള്ളൂ ഞാ
ആഹ് അതന്നെ ആഹ് അതന്നെ ആഹ് ഒരിസ്ത്തിനൊക്കെ അങ്ങന്നെ ഞാനും പോലൊള്ളൂ. അനിയത്തിയാള് വരീണ്ടറിമ്പളേ ഓല് ലീവിലൊക്കെ വരും ഓൽക്കിതേപോലെ ഒയിവിട്ട്യാ വരും.
ഇവിടെമ്മിപ്യക്കണ്ടല്ലോ കുട്ടീനെ നോക്കണെങ്കി
അതാണ് ന്താച്ചാലേ ഈ തറവാ ങ്ങനെ വീട്ടിലാളുണ്ടായമ്മള് പോവും. ആള്ല്ല്യങ്കി മ്മക്കങ്ങനെ പൊയിക്കൊൾ ണൊന്നുംണ്ടാവൂല പിന്നെ പോവാൻ സാഹചര്യംണ്ടാവൂല
അവ്ടെ അവിട്ത്തെ നമ്മള് സ്വന്തം വീടിന്റെ മാരാണെല്ലൊ?
ആഹ് അതെന്നെ ആഹ് അതന്നെ അതന്നെ അങ്ങനെന്നെ
ഉം മക്കളൊക്കെ സ്കൂൾ പോയിണ്ടാവലേ
ആഹ് പോയി മോണ്ട് വടെ ഓൻപോയിറ്റില്ല്യ
എഹ് ന്നന്തെ ലീവ്ട്‌ത്തെ മടിയ അതിയ തുണ്ടോ പനിയോ എന്തെലും
കാലിന് ചെറുതായിട്ടൊരു ചതവ്ണ്ട്
ഏഹ് വീണതാ
പന്തളിച്ചിട്ടേ
ഉം ആഹ് ഇപ്പൊല്ലോട്ത്തും ഇന്റെ മോന് ഇപ്പന്നെലെണ്ട് കാല് വേദനാർഞ്ഞ് വെര്ണ്‌ണ്ട് സ്കൂൾല്ന്തെലും പന്തളിച്ച് അങ്ങനെതിലൊക്കെ ഇതായി വരും കളി കൂടിണ്ടാവും
ഉം ടൈം ആയിണ് ഇനി ഇങ്ങക്ക് ഇങ്ങള് വിളിക്കണെങ്കിൽ വിൾ
ആഹ് ഞാൻ വിളിക്കാട്ടോ ഞാൻ വിളിക്കാ